ഹലോ നമസ്കാരം
ഗുഡ് ആഫ്റ്റർനൂൺ
ഗുഡഫ്റ്റർനൂൺ എന്തൊക്കെയുണ്ട് വിശേഷം
സുഖം
ഉം
നന്നായിട്ട് പോകുന്നു അവിടത്തെ എന്താ വിശേഷം
ഇവിടെ സുഖം കൊഴപ്പൊന്നുമില്ലാതെ പോകുന്നു
ഫുഡൊക്കെ കഴിച്ചോ
ഓഹ് ഫുഡൊക്കെ കഴിച്ചു
ന്താ റസ്റ്റ് എടുക്ക
എങ്ങനെ
റസ്റ്റ് എടുക്കാണോ
ഓഹ് ആഹ് കൊറച്ചേരൊന്ന് കിടക്കാണ് മക്കള് സ്കൂള് വിട്ട് വ വരാനായിട്ടുണ്ട്
അവർക്ക് നാല്മണി പലഹാരങ്ങളൊന്നുണ്ടാക്കണ്ടേ
ആഹ് അത് നേരത്തെ ഉണ്ടാക്കി വെക്കാറാണ് പതിവ് ഉം ഉച്ചഭക്ഷണം ണ്ടാക്കുമ്പോ തന്നെ ആഹ് കൂട്ടത്തില് ണ്ടാക്കും
എന്താ ണ്ടാക്കാറ്
അത് പഴമ്പൊരിയോ ഉള്ളിവടെ അങ്ങനെന്തെങ്കിലും എണ്ണക്കടികൾ ണ്ടാക്കും അല്ലെങ്കി പായസണ്ടാക്കും
എണ്ണക്കടികളെന്നെ ണ്ടാക്കല്
ആഹ് ചെല ചെല സമയങ്ങളില് വേറെന്തെങ്കിലൊക്കെ ണ്ടാക്കും എന്താ അല്ലെങ്കി പായസം പാൽവായക്കെ അങ്ങനെ
ഓഹ്
ഉം
ഹെൽത്തി ആയിട്ട് എന്താ ണ്ടാക്കല്
ഹെൽത്തി ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല ഇങ്ങളെന്താ ഇണ്ടാക്കല്
ഞാൻ ചെല ദിവസം എന്തെങ്കിലും ണ്ടാക്കും എല്ലാ ദിവസം ഒന്നും ണ്ടാക്കലില്ല
ഉം
ചെല ദിവസങ്ങളിലെന്തെങ്കിലൊക്കെ
ഉം
ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ആണോ ഉണ്ടാക്കാറ്
ആഹ് അങ്ങനെയൊന്നുല്ല എന്താ ഞമ്മളെടുത് സാധനം എന്താ ഉള്ളത് വെച്ചാ അതിനോട് എന്തെങ്കിലൊക്കായിട്ട് ണ്ടാക്കും
ആഹ്
നമ്മ കയ്യില് ചിലപ്പോ അവില് ഉണ്ടെങ്കില് അവില് കുഴച്ചാണ്ട് അങ്ങനെ ആക്കും അവില് ശർ ക്കരിയും തേങ്ങിയിട്ടാണ്ട് കൊഴച്ച് വെക്കും അല്ലെങ്കില് പണ്ടത്തൊക്കെ പണ്ട ഉണ്ടാക്കലില്ലുന്നോ അരിമണി വ അരി വറക്കല് അരിമണി ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കാറുണ്ടോ അരിമണി വ അരി വറു ക്കാറുണ്ടോ
ആരി അഹ് വ അരി വർക്കല് കുറവാണ് കാരണം ചെറിയ കുട്ടിള്ണ്ട് അവരിപ്പ അതോന്നും തി, കഴിക്കുല അപ്പൊ പിന്നെ അവർ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും പൊരി അങ്ങനെയൊക്കെയാണ് അവർക്ക്ക്കിഷ്ടം അപ്പൊ അത്ണ്ടാക്കാറുണ്ട്
ആഹ് ആഹ് എങ്ങനെ കോഴിമുട്ടകൾ നാടൻ മുടയാണോ അല്ല പുറത് ന്ന് വാങ്ങലോ
ആഹ് ഇവിടെ നാ നാടൻ മുട്ട ഉണ്ട് ഞങ്ങള വീടിന്റെ അടുത്തുള്ള ഒരു താത്താക്ണ്ട് കോയ്ക്കള്ണ്ട് അപ്പൊ അവര് വിളി ക്കാറുണ്ട് മുട്ടകൾ ഇങ്ങനെ വിൽക്കാറുണ്ട് അപ്പൊ അവരോട് വാങ്ങും
ആഹ് അവിടെക്കെ എത്ര ഒരു മുടക്ക്
ഒരു മുടക്ക് നാടൻ മുടക്ക് പന്ത്രണ്ട് പതിനഞ്ച് വരൊക്കെ പോവും
അറിണ ആൾക്കാരായണ്ട് കൊറച്ച് കൊറയാ മതില്ലേനിങ്ങൾക്ക്
ആഹ് അടുത്തുള്ളോല്ന്നെ ആകുമ്പോ ഒരു പന്ത്രണ്ട് പതിമൂന്ന് രൂപക്കൊക്കെ തരും
ആഹ്
ങ്ങളെ വീട്ടില് കോഴി ണ്ടോ
ഇല്ല ഞങ്ങളെ വീട്ടില് കോഴി യില്ല ങ്ങ
ഉം
മുടങ്ങനെ വാങ്ങലന്നെ കടേന്ന് വാങ്ങും അങ്ങനെ വാങ്ങലാണ്
ഉം
കോഴിയൊന്നുംല്ല കോഴിയൊക്കെ ഇപ്പം പഞ്ചായത്തിന്നൊക്കെ കൊടുക്കണ്ടല്ലോ ങ്ങള് അങ്ങനെ വാങ്ങലുണ്ടോ
പഞ്ചായത്തില ഞങ്ങ ഇതുവരെ വാങ്ങിട്ടില്ല ഇനി വാങ്ങണം
ഉം പ്പം അത് കൊടുക്കല് തുടങ്ങി ന്ത് തോന്നുണ്ട അയ്ന്റെ ആഹ് ഞങ്ങക്ക് ഒരു പ്രാവശ്യം കിട്ടിയിരുന്നു അങ്ങനെരു അഞ്ച് കോഴിക്കള് കിട്ടീന്
ഉം നല്ല നാടൻ കോഴിക്കളാണോ അതോ
നാടൻ കോഴിക്കളന്നല്ല അത് രു ആഹ് അത് സാധനാടൻ കോഴിക്കളാവൂല ഓര് മുടയൊക്കെ വേഗോ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇടൊള്ളൂ എനിക്ക് ഒരു പ്രാവശ്യ ഞൻങ്ങനെ വാങ്ങിഞ്ഞി അയ്ലൊരു നാല അഞ്ച കോഴിക്കള്ണ്ടായി അത് രണ്ടെണ്ണം കീരി പിടിച്ചൊണ്ട് പൊയി പിന്നെ ഒന്ന് ചത്തോയി അങ്ങനെയൊക്കെ പിന്നെ രണ്ടെണ്ണം ണ്ടായിഞ്ഞി അയിന്ങ്ങനെ നോക്കി വളർത്തുണ്ടായിഞ്ഞി പിന്നെ കൂടൊക്കെ പൊളിഞ് അപ്പൊ പിന്നെ അതൊക്കെ ഒഴിവാക്കി കോഴിക്കള് പോയപ്പോ പിന്നെ അതൊക്കെ ഓയി വാക്കിയും ചെയ്തു ഇനിയിപ്പോ ഒന്നുല്ല ഇനിയിപ്പോ തിലങ്ങനെ വരിണ്ട് ഇങ്ങനെ ഫോമൊക്കെ ഉണ്ട് കോഴി ക്കള കിട്ടണേന്ന് പറയുന്നുണ്ട് അതില് കൊടുത്താണ്ട് വാങ്ങണം
വളർത്തുന്ന കോഴിക്കൾ ചത്തു പോഉമ്പോൾ എടങ്ങേറാണല്ലോല്ലേ
ആഹ് അത് ചാഅല് അസുഖം പിടിച്ചാണ്ട് ചെലപ്പം ആയിറ്റക്ക് പനി വരും ചിലപ്പം ഈ തൂക്കം പിടിച്ചാണ്ട് അല്ലെങ്കില് മറ്റ ആന്തൊക്കെ ഇണ്ടായണ്ടേ
അപ്പൊ അതിന് മരുന്നുകളൊന്നും കൊടുക്കാറില്ല
ആഹ് മരുന്ന് കൊടുത്താനിക്കും കൊറച്ചേരോക്കെ നിക്കും കോഴ്‌ക്കളല്ലേ ചെൽപ്പൊ ഇവിടെക്കെ നല്ല നായ്ക്കളും ഓക്കേണ്ട് കീരിയൊക്കെ ഉണ്ട് അപ്പ ത്തേല് അങ്ങനെ നഷ്ടം വന്നു പോവും
നിങ്ങള് വീട്ടില് അറ്ക്കാറുണ്ടോ
ഇല്ല അങ്ങനെ കോഴിക്കളൊന്നും ഇണ്ടായില്ലേ ഒരു അങ്ങനെ കിട്ടിട്ടുള്ളൂ കോഴിക്കളെ പഞ്ചായത്ത്ന്ന് ഒരു പ്രാവശ്യം കിട്ടിയത് ഇഞ്പ്പോ ഒന്ന് നോക്കണം ഇപ്പം കൊടുക്കണണ്ട്ന്ന് പറയുന്നുണ്ട് അപ്പൊ ഒന്ന് ഫോമ്മ് ഫില്ലെയ്ത് കൊടുക്കണം ആദ്യയൊക്കെ പൈസൊക്കെ കൊടുക്കേണ്ടിരുന്നായിന് ഇപ്പ അതിന് പൈസ ഒന്നും വേണ്ടാ തോന്നുന്നുണ്ട് കൊറച്ചെന്തോ അൻമ്പൊർപ്യെ എന്തൊക്കെ മതിയോന്ന്ണ്ട്
ഉം
അദ്യൊക്കെ നല്ല പൈസണ്ട ഒരു കോഴിക്ക് അൻപത് രൂപയൊക്കെ വെച്ചാണ്ടേയ്നി ഞങ്ങള് വാങ്ങിര്ന്നത്
ആടിനേം കിട്ടാറുണ്ടല്ലോ
ആഹ് ആടിനിം കിട്ടും അതിന് നമ്മള് പൗ പകുതി പൈസൊക്കെ കൊടുക്കണ്ടേ
ആഹ് അപ്പൊ കോഴിക്ക് കൂടൊക്കെ കിട്ടില്ലേ
ആഹ് കോഴിക്കൂടും കിട്ടും
ഉം കോഴിക്കൂട് ആട്ടുംകൂട്
പകുതി പൈസ കൊടുക്ക്അ ഈ മഴക്കാല ആവുമ്പം പിന്നെ കോഴി ക്കളൊക്കെ ഇണ്ടാവാനും ബുദ്ധിമുട്ടാ ഇപ്പ ഈ മഴക്കാലാവുമ്പോ ആയിറ്റ ഓരോ എരകളിന്ന്നെ പ്പ തിന്നാണ്ട് വേം ചാകും അയ്റ്റക്ക് വേഗം അസുഖം പിടിക്കും
ഉം
ഏതായാലും അങ്ങനെ നോക്കണം വിചാരിക്കണ്ട് പിന്നെ ചെറിയെ മക്കളൊക്കെ ഉണ്ടാവുമ്പം കോഴിമുട്ടൊക്കെ കൊടുക്കാനൊക്കെ നല്ലതാണല്ലോ കോഴി ണ്ടായാല്
ഉം കുട്ടികൾക്ക് ദിവസം ഒരു മുട്ടയെങ്കിലും കൊടുക്കണം ന്നാണ്
ആഹ് ആഹ് അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പൊ ഈ കോയമുട്ടക്കൊക്കെ ഇപ്പൊ നല്ല പൈസിയല്ലേ
ആഹ്
ആദ്യത്തൊന്നും മാതിരി കൊറഞ്ഞ പൈസക്കന്നും ഇപ്പൊ ഒരു സാധനം കിട്ടൂല ഇപ്പൊ സാധനത്തിനൊക്കെ നല്ല വെല കൂടിലേ
ഉം ഇഞ് ങ്ങൾ മുട്ട വാങ്ങാറാണോ അതോ നാടമ്മുട്ട വാങ്ങാറാണോ മറ്റേ സാധാ ക കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ട വാങ്ങാറാണോ
ആഹ് കടേന്ന് വാങ്ങലെന്നെ നടമ്മുട്ട അങ്ങനെ വാങ്ങലൊന്നുല്ല ബടെ അടുത്തൊന്നും ഇല്ല
ഉം
ബടെ അടുത്തൊന്നും അങ്ങനെ ഉണ്ടാക്കി വിൽക്കുന്നവരില്ല നമ്മള് കടയിൽ നിന്നിങ്ങനെ വാങ്ങാന്നല്ലാതെ പൊർത്ത്ങ്ങനെ ണ്ടാക്ക്ണെ വാങ്ങലില്ല. കടേന്ന്ങ്ങനെ വാങ്ങും. അതൊക്കെ മക്കൾക്ക് പീങ്യിം പൊരിച്ചൊക്കെ കൊടുക്കും
ഉം മക്കള് കഴിക്കൊ മടിയുണ്ടോ കഴിക്കാൻ.
കായ്ക്കല് മടി തന്നെയാണ് പിന്നെ എന്നൊന്നും ഉണ്ടാക്കി കൊടുക്കൂല നമ്മള് ഇടക്കൊക്കെ ഒന്ന് വാങ്ങി കൊണ്ടെന്നാണ്ടൊന്ന് ണ്ടാക്കി കൊടുക്കും അല്ലാതെ പ്പൊ എന്നും വാങ്ങി കൊട് ക്കാന്ന്പ്പോ ഞമ്മുക്ക് ഒ ക്കൂലലൊ.
ഉം
പിന്നെ പാലും വാങ്ങും പാല് ഞമ്മളെര്ത്ത് ഇങ്ങനെ ആടും പശൊന്നുംല്ല അപ്പ നമ്മള പാലും വാങ്ങണം മുട്ടയും വാങ്ങണം
പാല് എന്താ പാക്കറ്റ് പാല് വാങ്ങിയാണോ കുട്ടികൾക്ക് കൊടുക്കാറ്.
അല്ല അവിടെ പശുള്ള വീടുണ്ട് പശുവിനെ വളർത് ത്തണ വീട്ടുണ്ട് ങ്ങളടെ അടുത്തണ്ട് അപ്പൊ അവരോട് വാങ്ങും.
അതിന് ഗ്ലാസിന് എങ്ങനെ പൈസ എങ്ങനെ വരാറ്
ഓ ഒരു ക്ലാസിന് പതിനാല് രൂപയൊക്കെ അപ്പൊ
കുട്ടികള് കുടിക്കൊ പാല്
അതെ ന്നാല് പതിനാല് രൂപ ഒഴിച്ചണ്ട് പാല് അങ്ങനെ കുടിക്കൊന്നുല്ല അവർക്ക് ചായയിലൊക്കെ പാലൊ ക്കും അല്ലെങ്കിൽ ഹോർലിക്സ് ഉണ്ടാക്കി കൊടുക്കും.